ഹലോ കേക്ക്ന്ന്ണ്ടോ ആ ആ കേക്ക്ന്നുണ്ട് ന്തോഉണ്ട് ഓ മഴ അത്‌യെന്നെ വിശേഷം
ആ മഴ കഴിഞ്ഞില്ലേ ഇന്നലെ ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു വെയിലായിരുന്നു അതുകൊണ്ട് തുണിയൊക്കെ ഒണക്കിയെടുത്തു അവിടെയോ ഹലോ
ഹലോ
ആ കേൾക്കാമോ കേൾക്കാമോ എനിക്ക് കേ ക്കാം എനിക്ക് കേക്കാം പറ
ആ അ ഹ് റെസ് എനിക്കൊന്നും കേട്ടില്ല അതാ ഞാൻ പിന്നെ
ആ ഇവിടെ നല്ല വെയിലായിരുന്നു ട്ടാ അതുകൊണ്ട് ഇന്ന് ഞാൻ തുണിയെല്ലാം ഒണക്കിയെടുത്തു
ഉം ഞങ്ങൾക്ക് ഇന്ന് സ്കൂൾ എളയ മോ മോന്റെ സ്കൂളിൽ പഠിത്തം ഇല്ലായിര്ന്ന് മഴ കാരണം രാവിലെയൊക്കെ നല്ല മഴ ഇന്നലെയും നല്ല മഴയ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയും നല്ല മഴയായിരുന്നു പെയ്തു ഒഴിയുന്ന മഴയല്ലേ ഇങ്ങനെ പെയ്തോണ്ടിരിന്ന് ചാറ്റൽ മഴയാ പക്ഷെ നല്ല മഴയും ആണ് ഇങ്ങെ പെയ്തുകൊണ്ടിര്ന്ന് ഇരുണ്ട് മൂടി കിടന്നഏതൊ ഒരു ഉച്ചക്ക് ശേഷം ഒരു ഒരു പ ഒരു ഒരു മണിക്ക് ശേഷം ഇച്ചിരി ഒന്ന് തോർന്ന് ദാ ഇപ്പ ഇച്ചിരി മുമ്പ് ചെറിയൊ വെയിൽ അടിച്ചട്ട് ് പിന്നെ ഇപ്പതാ മങ്ങി ഇന്ന്പ്പം സൂര്യസ്റ്റാതമിക റയിലെ
അതെ അതെതെ ഇനിയിപ്പോ രാത്രിയിലേക്ക് പെയ്യും
ആ രാത്രിത്തേക്കാണെങ്കിലും വല്ിയ കുഴപ്പമില്ല തുണിയൊക്കെ ഉണെങ് കിട്ടിയില്ലേ
ആഹ കിട്ടി കിട്ടി ഇവിടെ കിട്ടി ഭയങ്കര സന്തോഷ
ത്തോട്ട് ഇറങ്ങിയതേ ഉള്ള ഇച്ചിരി മുറ്റമൊക്കെ തൂക്കാന്ന് പറഞ്ഞ്
ആഹ ഹഹ് ഹഹ
മക്കളൊക്കെ സ്കൂളിൽ പോയ
ആഹ എന്റെ മോള് ഇവിടെയല്ല നിക്കണത് എന്റെ വീട്ടിലാണ് അവൾ അവിടെയാണ് സ്കൂളിൽ പോണുന്നത് പഠിക്കുന്നതൊക്കെ
ആഹ് ആഹ് അമ്മയടുത്തായിരിക്കും
ആഹ് അമ്മ കടിക്കല്ല അമ്മയാണ് നോക്കുന്നത്
ആഹ ഒരാള ഉള്ള
ആഹ ഒരാളേ ഉള്ളു ഇവിടെ ഞങ്ങള് ഹസ്ബൻറും മാത്ര എ താമസിക്ക
ആ അയാക അവിടെ നിൽക്കുന്ന ആയി ഇഷ്ടാലാാണ്
ആണ ആട
ഉ ആ അവിടെ വേറെ ആരെങ്കിലും ചണ്ടാ
ആഹ ച്ചീട പിന്നെ
ആഹ അന്നേരം അവർക്ക് സെറ്റ് അടിക്കാൻ ആളുണ്ട് ആഹ് എ എത്രയി പഠിക്കുന്നു മോള്
അഞ്ചില്
അഞ്ചില് ആഹ് അങ്ങനെ ആഴ്ചയില് വരുവോ അതോ
ഏല്ല അവധിക്കൊക്കെ വരും ആ അവധിക്കെന്ന് പറഞ്ഞുമ്പോ വലിയ അവതിക്ക്
അങ്ങനെല്ലേ അയാൾങ്ങനെ നിന്നോള്ളും കുഴപ്പില്ലല്ലേ ആഹ് പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്ക താ
ആഹ് ഇപ്പം മിറ്റ ഒക്കെ തൂത്തുതാ വിളക്ക് കത്തിക്കുന്ന ഹസ്ബൻഡ് ഞാൻ മിറ്റം തൂത്തു പിന്നെ ഇവിടെ ട്ട് കേറിയില്ല ഇവിടെ പുറത്തിന്ന് സംസാരിച്ചൊണ്ടിരിക്കുന്നു പിന്നെ ചായകുടിയൊക്കെ ഞാൻ കഴ നു ഏ പയ്യക്ക് എന്തായാലും ലെ വായിട്ടെന്തെങ്കിലും ഉണ്ടാക്കണം
ആ രാത്രി കാപ്പിയാണാ
ആ തെ ഓട്‌സാണ് സാധാര ണെണ്ടാക്കുന്നത്
ആ ആ ഓട്സ് മാത്രം മതിയേ രാത്രിത്തേക്ക് അതാ
ശകലം ചോറിരിപ്പുണ്ട് അല്ല ഓട്സും കഴ്ക്ക്ണോല് വൈകിട്ടൊക്കെ വെക്ക്ന്ന ഓട്സ് ആ ഇപ്പൊ കഴിക്കുന്ന കൊറച്ച് നാളായിട്ട്
ആ ആ എന്നിട്ട് പിന്നെ നീ ഹസ്ബൻഡിനൊക്കെ രാത്രി ചോറായിരിക്കില്ലേ
ഇല്ലല്ല ല്ല ഞാൻ ചോറ് കഴിക്കും ഹസ്ബൻഡ്ന് ഓട്സ് കൊടുക്കും
ഓ അങ്ങനെ ഞാ വിചാര് ച്ച് നമ്മളായിരിക്കും ഡയറ്റിൽനിന്ന്
ഏ അല്ലല്ല എനിക്ക് ശകലം ചോറ് വേണം കഴിക്കാന് ഒരു ശകലം രണ്ട് സ്പൂണ് ചോറ് കഴി
ആ കഴിച്ചു ശീലൊള്ളവര്ക്ക് വേണം ചെലോര്ക്ക് ഞങ്ങളെ ക്കൂടെ ഉമ്മ ഞങ്ങളെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ടേ അവര്ക്കും ചോറ് കഴിച്ചു കൂടാ എങ്കിലും ച്ച് ചോറ് തിന്ന്ന്നെ ഭയങ്കര ഇഷ്ടാ അത് എന്ത് വയറെന്ത് കഴി ച്ചാലും അത് കഴിക ചിൽ പോലെ
ആഹ്
ഉം ഉ ഞാൻക്ക് ഇവിടെ രാത്രി കാപ്പിയാ മ മന്ന ഉച്ചി ത്തേക്കുള്ള ഇത് കഴിഞ്ഞിട്ട് നീക്കണച്ചി് കഴിഞ്ഞ് ഞാനും അടുക്കളയിലോട്ട് പോകാനായിട്ട് നൽക്കിയത്
ആഹ് അെന്താണ് വൈകിട്ടുണ്ടാക്കുന്നത്
അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അപ്പോൊ അല്ലെങ്കിൽ ചപ്പാതി ത്തിയ ഇിയ അപ്പൊ അങ്ങനെ എന്തൊന്നുമില്ല നമ്മക്ക് അന്നരത്തെ ദിവസത്തില് എന്താ തോന്നുന്നു മൂ അസരിച്ച കയറ അതുകൊണ്ട് പിന്നെ മക്കളും കാപ്പി തന്നെ അവർക്ക്ായിരിക്കും ചോറ് വേണ്ട അല്ലെങ്കില് അവർക്ക് ചോറ് വേണ്ട പിന്നെ കാപ്പി ഉണ്ടാക്ക അന്ന ഉണ്ടാക്കുമ്പോ പിന്നെ അവക്ക് അകത്ത് മാത്രം മാറ്റം നർത്തത്തി അവ പി പിന്നെ കാപ്പി ഒന്നും കഴിക്കത്തോളൂ
ആഹ ആഹ്
ഉം ഉ
വേറെ ആർക്കും അങ്ങനെ നിർബന്ധ ഒന്നുമല്ല അ ഇതാ ചാ ചോക്ക് വേണന്ന് അമ്മ മാത്രമേ ഉള്ളൂ
ആഹ ആഹ പിന്നെ വേറെന്താ ഉണ്ട്
വേറെ വിശേഷമായിട്ട് പറയായാണെങ്കില് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിലൊ ഒരു ചക്ക നീപ്പുണ്ട് അതെ അതങ്ങ് പഴുത്തു പഴുത്തെല്ലാം അങ്ങ് വീ അയ്യോ അത് റോഡ റോഡന്റെ റോഡിന്റെ സൈഡല്ല അത് വേറെ പറമ്പില നിക്കണത് എന്നാലല്ല റോഡിലോട്ടാണ് ആയ്യന്ന
നീരുന്നത് ഉ ഇപ്പൊ ചക്കയുടെ സീസൺ ലേറ്റ് ആയിട്ടാണ് വന്നത് അതായ ഈ മഴ സമയത്ത് തന്നെയാ
ഇത് ഏറ്റവും താമസിച്ച ഉണ്ടായരുന്നു അത് ഉണ്ടായന്ന് പറഞ്ഞാ അങ്ങ് ഒത്തിരിയുണ്ട്
ഉണ്ട് ഉം അത് വാ പ്രയോജനല്ലാതെ നശിക്കുകയും ചെയ്യുന്ന് വെള്ളൊക്കെ വെള്ളം കെറിയാൽ തന്നെ ഇത് വിളയുംന്നതിന് മുമ്പ് അങ്ങ് നശിക്കൂന്ന് തോന്നില്ലേ
ആഹ് വെള്ളം കെറിയാ പിന്നെ ചക്ക വേവിക്കാൻ കൊള്ളൂല.
ആ പച്ചക്കും കൊള്ളത്തില്ല ഉം ഞങ്ങക്ക് ഇവിടെ ആ ഞ ഞങ്ങക്ക് വിടെ ഭയങ്കര പാടാ ചക്കയൊക്കെ കിട്ടാൻ
അരയോ ആ
ആണെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് മേടിക്കണം അത് മുറിച്ചും ഒരു ചക്ക എടു നാലും നാലായിട്ട് മുറിച്ചതും ആറായിട്ട് മുറിച്ചതൊക്കെ ഇവിടെ കിട്ടത്തോള്ളൂ.
ആ ആ അതിനെന്തോ വിലയാ അപ്പം വിടെ?
ആ ഒരു പീസിനൊക്കെ അമ്പത് രൂപ ഇണ്ട്.
ഒയ്യോ എന്റെപൊന്നെ ഇവിടെ എന്തോരം നെ
ആ അതാ അതുകൊണ്ട് എന്താന്നറിയുവോ ഇവിടെ ഇപ്പം അഥവാ ചക്ക ഉള്ള വീ ട്ട് കരാണെന്നുണ്ടെങ്കിൽ ആൾക്കാര് വന്ന് വെല പറഞ് നിർത്തിയിട്ട് ഇവരങ്ങ് പോവും. എന്നിട്ട് ങ് ബൾക്കായിട്ട് ഇവ ഇവരങ് കേറി പിച്ച് അടത്തി ഇവരങ്ങ് കൊണ്ടു പോകും. ചെറുതു പോലും നിർത്ത ല്ല ലെല്ലാം കൊണ്ടുപോകും. കൊണ്ടു പോയിട്ട് ഇവര് കൊണ്ടുവന്ന് ചന്തയില് എവിടെങ്കിലൊക്കെ കൊണ്ടിട്ട് വിൽക്കും. എന്ത്ന്ന് വെച്ചാ ഈ പറഞ്ഞ കണക്ക് നിർത്തിയ തന്നെയും പിച്ചാൻ ആരു ഇല്ല.
അതെ
എല്ലാം തറയി വീണു നശി ശിച്ചുപോകും പിന്നെ അതും വൃത്തിയാക്കാനി ക്യണം അറിയാല്ലേ ഒരു കൊറച്ചാണെങ്കിൽ ഈ ച്ച അല്ലെങ്കിൽ തന്നെ ചക്കയും മാങ്ങയും ഇല്ലാത്ത വീട്ടിൽ തന്നെ ഈച്ചയുടെ ബഹളം. മഴസമയത്ത് ആ അന്നേരത്തേക്ക് ആഹ് അന്നേരത്തേക്ക് ഇവര് ഇതങ്ങ് അങ്ങ് ബൾക്കായിട്ടങ്ങ് കൊടുക്കും. ഞങ്ങള് ഇവിടെ മയ്യൻ ഒരു ഏരിയ ഉണ്ട്. ബ്ളേ ഞങ്ങള് താമസിക്കുന്ന എട് ത്ത്ല്ല പിന്നെ കൊറച്ച് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒരു ഏരിയുണ്ട് അവിടെ നിറയെ ചക്കകളുണ്ട്.
ആ ഹാ അവരിങ്ങനെ ഇരിക്കുവാണ്.
അവരെല്ലാരും ഇങ്ങനെയും കൊടുക്കത്തേള്ളൂ ഇവര് പറയുന്നത് പറഞ്ഞ ആര് വിച്ചാന് പിച്ചുമ്പം തന്നെ മേലിലൊക്കെ ആവുമ്പോ പിച്ചി ഇടുമ്പോം തന്നെ അപ്പോഴേ പൊട്ടിപ്പോകും. അപ്പൊ ആരിക്കും അങ്ങനെ എടുക്കത്തില്ലല്ലേ. തറേ വീണാ തന്നെ എല്ലാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പം ഓരോ അസുഖങ്ങളും. ആ ഒരു കാര്യം കൊണ്ട് ആ രുംഎടുക്കത്തില്ല. അതൊണ്ട് ഇവിരാ ആരും മേനക്കടത്തൂല്ല. അവരവരുടെ വീടുകളും നശിക്കും. അതുകൊണ്ട് എല്ലാ അങ്ങ് ഇതണക്കങ്ങ് കൊടുക്കയാ ചെയ്യുന്നത്. ഈ പറഞ്ഞണക്ക് നമ്മള ഹസ്ബൻഡ് ഒക്കെ വീട്ടിലൊണ്ട്. ആ ചന്തയില് മീൻ ബേടി ഒക്കെ പോവുകയാണെങ്കിൽ എനക്ക് കാണുമ്പം മേടിച്ചൊണ്ട് വരും- അല്ലാതെ നമുക്ക് തരാനും, കൊടുക്കാനും ഒന്നും ആര് ഇല്ല-
ആ ഇതിപ്പോ ഒരു ചക്കയ്ക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപ വരും.
ആ അദ്യ മുറിച്ചു. ആ വലിയ ചക്ക അവിടെ. പിടിച്ചതും വലുതായിരിക്കുല്ലേ?
ആന്ന് ആന്ന് വല്യ ചക്കയാ ഇവടെ കിട അത് വേറെ ആൾക്കാരുടെയാ, അവര് കൊടുത്തൊന്നു ഇല്ല, അത് അങ്ങനെ കിടന്നു നശിച്ചു പോവുന്നു.
പിച്ചിക്കോന്ന് പറഞ്ഞെങ്കില് ഇങ്ങനെ സംഭവിക്കെ
ആ ഇല്ല ഇല്ല പക്ഷെ അവിടെ മുള്ള് വേലിയക്കെ ഇ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരും അങ്ങോട്ട് കേറുന്നില്ല പുറത്തൊന്നുമില്ല. കേയറാനും പറ്റില്ല അവര് പൂട്ടി താക്കോല് താക്കോലും കൊണ്ട് പോയിരിക്കയാണ്.
ആ അല്ലെങ്കിൽ അവർ ആ ഒരു സമയം നോക്കി ആരെതെങ്കിലും വേണെന്നൊരു എടുത്തോ എങ്കിൽ തുറന്ന കിടക്കുന്നതെടുത്താണ് വേണതെങ്കിൽ എടുത്തോന്ന് പറഞ്ഞാലും. ദീന നശിച്ചിടന്നാലും ബുദ്ധിമുട്ട്. തെല്ലാ എല്ലായിരിക്കും.
അ അതെ റോഡിലായത്തോടു. പണ്ടേ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് തന്നെ തെന്നും.
തെന്നും. ഉം ഒരാള് തെന്നിയടിച്ചൊന്ന് വീണായിരുന്നു ഇവിടെ. നടു ഒന്ന് തല്ലി വീണു. പഷേ വല്യ കൊഴപ്പൊന്നും പറ്റിയില്ല
ആഹ് അത് ഇപ്പൊ എ അറിയത്തില്ല ച് നാളാ രണ്ടോസം കഴിയുമ്പയാണ് അയിന്റെ എഫക്റ്റ് അറിയത്തൊള്ളു ഉം ഉം പിന്നെ വേറെന്തുവാ
വേറെ ഏഹ്
ഹലോ
ആഹ് പെട്ടെന്ന് ഒരുങ്ങാ ഇല്ല കഴിഞ് ആഹ്
ഹസ്ബൻഡ് വന്നാ
ആഹ് വന്ന് ശരിയെന്നാ അമ്മേ ന്ണ്ടാ